കേക്കാവോ?
ആഹ് കേക്കാവുന്നു.
ആഹ് സുഖായിട്ടിരിക്കുന്നു ജോലിയൊക്കെ തീർന്നോ?
ഉം ഇവിടെ തീർന്നിട്ടൊന്നുല്ല, രാവിലെ ചായ കുടിച്ചു. ട്ട്ള്ളു ചോറും കണ്ട
ആഹ് പിന്നെന്താ രാവിലത്തേക്ക് ഇനിയിപ്പ കഴിക്കത്തതേ ഉള്ളോ?
ആഹ് ഇപ്പൊ കഴിച്ചു ഇനി ചോറ്ണ്ടാക്കണം ഉം ഉം.
ഞങ്ങള് രാവിൽത്തെല്ലാം കഴിഞ്ഞു പോ ച്ചക്കൽത്തേക്കുള്ളത് ഇങ്ങനെ തീർത്തോണ്ടിരിക്കുവാ. അഹ് ചെയ്തൊണ്ടിരിക്കുവാ. ഹസ്ബൻഡും രണ്ട് മക്കളുംണ്ട് രണ്ടും മോനാ ബോയ്സാ.
ഉം ഉം ഞാനും നാല് മക്കളും. ഉം രണ്ട അല്ല ഒരാ ഒരു പെണ്ണും മൂന്നാണും.
ആണല്ലേ ആഹ് ആഹ് ആഹ്. അപ്പൊ എല്ലാരുവായിട്ട് ഭയങ്കര ഇ രെസവാമായിരിക്കുവല്ലേ പിള്ളേർ എല്ലാരും.
രസാ അമ്മക്ക് ഒരു ഒഴിവ് ല്ലല്ലോ അടുക്കളേല് നിന്ന് പൊരിയല്ലേ ആര്ണ്ടാവാന്
ക്കെയക്കെണ്ടോ?
ആഹ് വെൽത് പ്ലസ് ടു പിന്നെ പത്ത് ന്നഞ്ച് പിന്നെ ചെറുത് ന് മൂന്ന് വയസ്സ്
അപ്പൊ എങ്ങനെയാമ്പോ മ മോനും മോളും ഒക്കെ എങ്ങനെയാണോ ഇവിടെ രണ്ടു ആമ്പുള്ളാര
വെൽത് മോന് രണ്ടാമത്തെ മോള് പിന്നെ രണ്ട് താഴെ മോ ആൺകുട്ടിയേള്
ആണല്ലേ ആഹ് ആഹ് എന്നും ഇങ്ങനെ ഇതുപോലെ ലേറ്റ് ആയിട്ടാണോ ഓരോന്ന്
അല്ലല്ലല്ല ഇന്ന് ഞായറല്ലേ അപ്പൊ സ്കൂളൊന്നുംല്ലല്ലോ സ്കൂളൊന്നുല്ല അപ്പൊ ഞാൻ വേറ ച്ചേടെ അവ്ടേ പോണംന്നക്കി കുത്തിരുന്നു ഏ യോഗ ക്ലാസ് ത്തിന് പോവാർണ്ട് ക്ലാസ് കഴിഞ്ഞന്നാണ്ട് പിന്നെ ഫോണും നോക്കി, ഇങ്ങനെ കോളൊക്കെ ചെയ്ത് ഇങ്ങനെയിരുന്നു.
അല്ലെ ആഹ്. ഞാനിവിടെ ഇന്ന് ഞായറാഴ്ചാ എന്നും എനിക്ക് ഞായറാഴ്ചായിട്ട് ഞാനൊന്ന് കിടക്കണംന്ന് വിചാരിക്കും പക്ഷെ രാ ഞാൻ പതിവിലും നേരത്തെ എണീക്കും.
എനിക്ക് അങ്ങനൊരു ശീലാവാ കാരണം. ഞായറാഴ്ച്ച ഇച്ചിരി കിടന്നുറങ്ങാന്ന് വിചാരിക്കുമ്പം നമ്മൾ ഉറങ്ങുന്ന ദിവസം നമ്മുടെ ജോലി ഒട്ടും തീരത്തില്ല.
തീരത്തില്ല ശരിയാണത്ത് മ്മ് ഒരു മണിയായാലും രണ്ട് മണിയായാലും ഓല് ഭക്ഷണം വഴിക്കാതന്നാൽ നമ്മൾത് തീരൂല്ല കലക്കണം കുളിക്കണം തോരടണം ഇതൊക്കെ പണിയല്ലേ. തൊടക്കണം.
അതാ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെയും ഞാൻ ഞാൻ വിചാരിക്കുവേ നമ്മൾ ഒ ഒറങ്ങി കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീരത്തില്ല അപ്പൊ അതിനെക്കാട്ടെ നല്ലത് എന്തിനാനി സമയത്ത്ന്നെ എണീറ്റട്ട് ജോലി തിർക്കാന്ന് വിചാരിക്കും.
ഉം ലിയനെ കിടന്നോ പോയി അന്നത്തെ ദിവസം നമ്മക്ക് ദേഷ്യക്കാരം. തീരാത്തോണ്ട് ഉം ഇങ്ങളൊക്കെ പെട്ടന്ന് ജോലി തീരാണംന്നാണോ. ഇന്ന നേരെ കടക്കും വേണം ന്നാ ചേലെന്ന് വേഗം ജോലി തീർ പിന്നെ കൊച്ചക്ക് കൊറേചേരം കടക്കും.
ആഹ് ഞാനും അങ്ങന ചെ നമ്മള് രാവിലെ കെടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഉച്ച കയിയുമ്പോ കിടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജോലിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നേരത്തെ എണീട്ട് ജോലി ത്തീ ഇട്ട് ഉച്ചയ്ക്ക് സുഖമായിട്ട് കടകും.
ആഹ് എടങ്ങേറാല്ലാത്തോണ്ട് ഒഴിവില്ല മോനെ. ഇന്ന് ഞായറായതുകൊണ്ട് മാത്രേ ഉള്ളൂ ഒഴിവ് ബാക്കി ദിവസം. മോൻ അങ്ങനവാടിക്ക് ആക്കണം മറ്റോ ർക്ക് അത് ഇത് നമ്മളും തിരിയുമ്പോത്തിനും ഒരു അങ്ങനവാടി ഇട്ട് വരും.
ആഹ് അതന്നേ.
ഉം ഇന്ന് ഓൺലൈൻ ക്ലാസ്സ് ഉണ്ട് ആ അതൊക്കെ ഉണ്ട്.
ഓൺലൈനിൽ ഞാൻ ടീച്ചിങ് ചെയ്യാറുണ്ട് പിന്നെ മ്മ് മ്മ്. പിന്നെ ട്യൂഷൻ എടുക്കാറുണ്ട് ചില രണ്ട് മൂന്ന് കുട്ടികൾ അങ്ങട്ട് വീട്ടു വരും. പ്പോ ഓഫ്ലൈൻ ആയിട്ട് ട്യൂഷൻ എടുതു കൊടുക്കും.
മ്മ് മ്മ്. അപ്പൊ ഓൺലൈനിൽ ഒത്തിരി കുട്ടികളൊക്കെുണ്ടോ ഏ.
ഓൺലൈനിൽ കുറേ കുട്ടികളുണ്ട് ഉം കേക്കണില്ലേ. ഞാൻ പഠ ട്ട്ണ്ട് ഒരു കോഴ്സ് അങ്ങനെയൊക്കെ.
ആണല്ലേ അപ്പൊ അതെന്ത് കോഴിസാ. കുടിക്കുന്ന.
ഞാന് മറ്റേ ഞാന് ഞങ്ങളതലും മദ്രസ ട്യൂഷൻ എടുക്കാൻ വേണ്ടി. ഇപ്പൊ സ്കൂൾ ട്യൂഷന് ഞാൻ ഒരു ഹിന്ദി ഒക്കെ എടുക്കുള്ളൂ. ബേയ്സ് ബെയസ് എടുക്കോളും പിന്നെ മദ്രസ്. കുട്ടികളെ എടുക്കാൻ വേണ്ടി ഒരു കോഴ്സ്ണ്ട്. അത് ചെയ്യ
അല്ല ഞാൻ ഇവരുടെ സ്കൂളിൽന്ന് ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ ഇടുന്നത് കണ്ട ട്ടുണ്ടായിരുന്നു, കൊറെ തയ്യലിന്റെ തൊക്കെ ആയിട്ട്. മ് മ് മ് മ്.
കുട്ടികൾക്ക് ബേസ് പഠിക്കാനുള്ളത്ണ്ട് ഹിന്ദി ഇംഗ്ലീഷ്. മാക്സിമിനോ ഹോം ട്യൂഷൻ ആയിട്ട് അത്ണ്ട് അതൊക്കെണ്ട്. പല ട്യൂഷനങ്ങളും ഉണ്ട് മക്കളെ ട്യൂഷൻ ഏതനിച്ച പോവ്ണ്ടോ?
ആ മോൻ പോകുന്നുണ്ട് എളയാൾ അക്ഷരം പഠിക്കാൻ പോവാ മറ്റ ആള് ചാൻണ്ടേടില്ല.
ഓഹ്
ആഹ് അപ്പം അതുകൊണ്ട് ആഹ് രണ്ട് പേരെയും എളയാക്ക് നാല് വയസ്സായി പിന്നെ ഞാൻ ആകാൻ പോവുന്നു ആയില്ല നാല് വയസ്സാകാൻ പോകുന്നു പക്ഷെ ഞാൻ അ എൽ കെ ജിൽ വി- റ്റില്ല അക്ഷരം പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യാമ്പം യു കെ ജി യി ലോട്ട് വിടാം വിചാരിച്ച് ആഹ് അപ്പ ട്യൂഷന് പോവുന്നതു കൊണ്ട്
എന്താ അക്ഷരം പഠിക്ക ഇപ്പം പൊണ്ടാ ചേർത്തതേ ഒള്ള്
അത് ശരി അയിലാകാട്ടിലും നല്ലെ എൽ കെ ജി ന്നെ എൽ കെ ജില് അക്ഷരം പഠിക്കന്നെ അല്ലേ
ആഹ് ആന്ന് അ പിന്നെ കുഞ്ഞിച്ചിരി നേരത്തെ എണീച്ച് സ്കൂളിലൊക്കെ പോന്ന കാര്യം ആലോചിക്കമ്പം ഞാൻ ആഹ് അപ്പം നമ ഇപ്പ എത്രന്ന് പറഞ്ഞാലും കുഞ്ഞാ കുഞ്ഞാന്നും പറഞ്ഞോണ്ട്
ആഹ് ആഹ് അത് ശെരിയാ ഉം ഉം
ഉം ആഹ് ഇവടെ നല്ല മഴയായിര്ന്ന് ഇപ്പം
ഉം
ഇച്ചിരി വെയിലൊണ്ട് അതുകൊണ്ട് വെയിലൊള്ളടത്തെല്ലാം തുണി കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുവ
ഇവടെ വെയില് വന്നിട്ടൊന്നുല്ല പക്ഷെ മഴക്ക് കൊറവോണ്ട് രാവിലെ പെയ്തത പിന്നെ മൂടി നിക്കാണേ പ്പ പെയ്യും ഇപ്പ പെയ്യും പർഞ്ങ്ങനെ നിക്ക അങ്ങൻത്തെരു കാലാവസ്ഥേണ്.
അപ്പം ഞാൻ രണ്ടൂസത്തിന് മുമ്പേ കഴുകിയിട്ട് ആഹ് ഞാൻ രണ്ടുസത്തിന് മുമ്പ് കഴുകി തുണി എടുത്ത് വെയിലോള്ളടം നോക്കിയിട്ടിരിക്കുവ പെയ്ജി ഇന്നലെ കഴുകിയതടുത്ത് ഞാൻ അങ്ങനെ. ക്കുവാര്ന്ന് ആഹ് ഞാനങ്ങനെ ഫാന്റെ താഴെ ഇട്ടിരുന്നത് പിന്നേയും ഞാൻ വിചാരിച്ചു വെയില് കൊണ്ട് ഒണങ്ങന്ന പോലെ വരില്ലല്ലോ ഫാൻ ഇട്ട് ഉണക്കുമ്പോ ഉം അപ്പൊ ആ തുണിയെല്ലാം വെയിലൊള്ളടത്തിട്ട് ഇനി അതെല്ലാം ഒണങ്ങി കയിമ്പം ഇന്നലെ കഴുകി വെച്ചത് കെടപ്പോണ്ട്
ആഹ് ശരി ആഹ ആഹ ആഹ ഉം. ഞാൻന്ന് ചെയ്യാൻ നോക്കീട്ടന്നെല്ലാ ഇന്നലത്തെക്കെ ഫാന്റോട്ടില് മറിച്ചിട്ട്ണ്ട്
ആഹ് ആഹ്
ഫാൻ ഇടാത ഉറങ്ങാൻ വയ്യല്ലോ ഏത് മഴയായാലും ഫേന് ഇട്ട് മൂടി മൂടിപ്പോ ചോറ് ഉണ്ണണ്ടേ ഫേന് ഓഫാക്കൂലല്ലോ
അതെ എനിക്കൊന്ന് ഒട്ടുമിക്ക എല്ലാരും അങ്ങനാന്ന് തോന്ന്നുല്ലേ
ഏഹ് ആഹ് എല്ലാവരും നമ്മക്കത് ശീലായി ക്ക അതൊന്നും പറ്റൂലയിനോ എൻക്ക് ആദ്യോന്നും പറ്റൂലയിന് പിന്നെ ഇപ്പോ ഓരോ കൂടെ കട ക്കുമ്പമ്മക്കവ് ശീലാവല്ലാ നിവർത്തില്ലല്ലോ ഉം ഫേനോഫ് - ഫാക്ക്യ ഓര ഓര്നീച്ച് ഫേന്ടും പിന്നെന്താ. പിന്നെ എന്താ അറിയോ ഇപ്പൊ ആ ഫാന്റെ സൗണ്ട് കേട്ട് കെടക്കാൻ വയ്യാതായി അല്ലെ സോണ്ട് കേക്കാതെ കെട്ക്കാ വയ്യാതായി. ആ ഫാന്റെ കാറ്റില്ലെങ്കിലും ആ സൗണ്ട് ഇങ്ങനെ കേക്കണം
ചെലവര് പറയില്ലേ ഏ സി ഏ സി ഇട്ടാൽ ഫാനിന്റെ കാ റ്റ് കൊള്ളണം ഉം ഉം
ആഹ് അങ്ങനെയൊക്കെ പറയണെട്ട് നിന്റെ മ മക്കളക്കെ ഭക്ഷണം കഴിച്ചോ?
ആഹ് രാവിലെ ഇവിടെ ദോശയും കടലക്കറിയും ആയിരുന്നു.
ആഹ്
അപ്പ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക്ത്തേക്ക് ചോറായി മീ ക ആയി ഞാൻ ഇപ്പൊ പുളിശ്ശേരി വെക്കാനായിട്ട് ഇങ്ങനെ ആം ങ്ങനെ റെഡിയായി ആഹ്. പുളിശ്ശേരി വെക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയി ഉം ഉം ഹ് ഹ്
അമ്മയുണ്ടോ വീട്ടില്
ഇല്ല ഞങ്ങള് സപ്പറേറ്റടാ ഞാനും ഹസ്ബന്റും കുട്ടികളു ആയിട്ട് ഒരു വീട്ടിലാ താമസിക്കുന്ന ഉം ആഹ് അമ്മയും അച്ഛനും ആ ഹസ്ബന്റിന്റെ അനിയനും ഫാമിലി അവിടൊണ്ട്
ഓ
ഉം പിന്ന
ഉം ഞങ്ങളും അങ്ങനതന്നെ
പിന്നാ
നമ്മളും അങ്ങനൊക്കെ തന്നെയാണ് ആടെയും വേറെ സപ്പറേറ്റ് ആയിട്ടും അവിടെ അമ്മേം ഉപ്പേം എല്ലാന്നക്ക മരണപ്പെട്ടു പോയി ഇവരൊന്നില്ല ഉം അങ്ങനെള്ളു അവിടെ എട്ട് എ ഒരാണും മൂന്ന് പെണ്ണു ആണ്
ആഹ് ആഹ് സ്കൂൾ ബസ്സൊ ക്കെ അപ്പ നമ്മുടെ അടുത്ത ആ സ്കൂളൊക്കെ അടുത്ത് തന്നാണോ അതോ
സ്കൂൾ ബസ്സില് പോവും മക്കള് ഓട്ടോ വേണം ചെറിയ രണ്ടാമ വാ മൂന്നാമത്തവൻ അഞ്ചില് അപ്പൊ ഓനെ ഓട്ടയെടുപ്പിച്ചെക്കാണ് പിന്നെ ഓള് പത്താം ക്ലാസില് ഓള് ലൈൻ ബസ്സിന് പോവും
പിന്നെ ആഹ് ആഹ് ഓക്കെ പിള്ളാരൊക്കെ വലുതായത് കൊണ്ട് നമ്മളെയൊക്കെ കുറച്ച് ഹെൽപ്പ് ചെയ്യു ആയിരിക്കും അല്ലേ അടുക്കളയിലൊക്കെ കേറാൻ
അത് കൊറച്ചു നേരം ഒറങ്ങണല്ലോ ഓൽക്കൊക്കെ കൊറേ എണീച്ചു വരുന്നേ ഉള്ളൂ ഒക്കെ മോക്കൊന്നീച്ചു പിന്നെ ഞായറല്ലേ ഓൽക്കൊരു ഫ്രീ അറിയണത് ഓര്ക്കതാണ് നമുക്ക് എന്നും പ പണിയന്നേ
പണി തന്നോ ഞാൻ ഇ എടക്ക് പിന്ന ഹസ്ബന്റിന്റെ അടുത്ത് പറയും ഞായറാഴ്ചയാണേ ഞാൻ കിടന്ന് ഒറങ്ങുവേ എന്ന് പറയുമ്പോ ചിലപ്പോ അത്യാവശ്യമായിട്ട് ഹസ്ബന്റ് പറയും എനിക്ക് അവിടെ പോണം ഇത്ര സമയത്തി പോണം അപ്പൊ നീ ആഹാരം റെഡിയാക്ക് അപ്പൊ പിന്നെ നമ്മൾ എണീട്ട് ആഹാര റെഡിയാക്കേണ്ടി വരും
പിന്നെങ്ങന പോണ് അതിലും ഇങ്ങനെ അപ്പെ പോവാ അങ്ങനൊക്കെ തന്നെ
എങ്ങനെ മിഷിനൊക്കെ ഉണ്ടോ തുണി കഴുകാനായിട്ട്
മിഷിനൊന്നല്ല ഇഷ്ടല്ല
ഞാനും ഇവിടെ കല്ലിൽ തന്നാ കഴുകുന്നത്
കല്ലിലിട്ട് കഴകിയാ ആ ഒരു വൃത്തി വേറെ തന്നെ
ഉം ഉം ഉം ഉം ഹ് ഹ്
മടി പിടിച്ചാലാണ് ചില ദിവസം മഴയാവുമ്പോ ഭയങ്കര മടിയാ തന്ന അലക്കാൻ പോണം സാപ്പ് പി
ആ അത്രേം തുണി ഉണങ്ങി കിട്ടാത്ത കൊണ്ട് വിചാരിച്ച ആരുന്ന് കഴുക ണ്ടാന്നൊക്കെ പിന്നെയും നമ്മൾക്ക് ഇങ്ങനെ കും കെടക്കുന്ന കാണുമ്പോഴ്ത്തേക്കും കൂടി കെടക്കണ കാണമ്പോഴ്ത്തേക്കും അതു ഒരു പറ്റത്തില്ലല്ലേ എല്ലാം കൂടെ കിടക്കുന്ന കാണുമ്പം ഉം പിന്ന ഇ ശരി കേട്ടോ വിളിക്കാവെ
ആഹ് ഓക്കെ ഓക്കെ